പറഞ്ഞോളൂ.....
ആ.. ഹാ..... ന്നിട്ടെവ്ടേന്ന് നമ്മ പറഞ് നിർത്തേ..
ക്ക്റാള്ണ്ട്ന്ന്......
ആ... ആറാള്ലേ...
ഇക്കാ... റാള്ണ്ട് ന്റെ മൂത്തമോൾക്ക് പതിനഞ്ച് വയസ്സ് പിന്നള്ള ചോടള്ളോരാണ്. പതിമൂന്ന് വയസ് പത് പത്ത് വയസ്സ്, ഏഴ് വയസ്സ്, അഞ്ച് വയസ്സ്, ഒന്നര വയസ്സ്.
അഹ് വല്ല്യപുള്ളിയന്നേ....
ഒരു നീണ്ട ലിസ്റ്റാണ് ഞങ്ങള്ന്ന്പറയാ....
ഒ.. എങ്ങനെ സാധിക്കുന്നിങ്ങനൊക്ക ഒ ഒന്ന് പെറ്റപ്പത്തന്നെ ആ വൈക്കില്ലാർന്ന് പറഞ് പോന്ന്
അത് ഓരോ ഇണ്ടാവോക്കെ ഇണ്ടാവൂല ന്ന്.
ഏങ്ങനെ?
ഓരോ പ്രസവം കയ്യുമ്പോ പറി ഇന് ജന്മണ്ട ഈ വൈ വരൂലാന്ന് എവടെ രണ്ടൊല്ലം കയ്യുമ്പോ വീണ്ടു കുറച്ചങ്ങട്ടന്നെ
മ്മേ.
ചെറിയ ആളൊക്കെ പെറ്റപ്പോ പറഞ്ക്ണ് ഡോക്ട്രെ ഇന് ഇങ്ങട്ട് വന്നാ അന്ന ഞാ ഓടിച്ചു വിടൂന്ന്.
ഹ. എങ്ങനെ പറയാണ്ടിരിക്ക്യ ജനസംഖ്യ കൂടി വെരെല്ലെ ക്ഷെ ഇങ്ങനെ മക്കള് വേണട്ടോ എന്നാല നമ്മളൊന്ന് വീണ് കെടുന്നാല് ഏതെങ്കിലൊ ന്ന് നോക്കാണ്ടവാ.
അതെ കാര്യ എന്തായാലും മക്കള് പടച്ചോൻ തന്ന വല്ലാത്തൊരു അനുഗ്രഹ
ആ ഇപ്പൊ എന്റെ കെട്ടിച്ചോട്ത്ത് എന്റെ അമ്മായിമാക്ക് എ ട്ട് മക്കള്ണ്ട് ന്റെ ഹസ്ബന്റടക്കി എല്ല നല്ല രീതിക്ക് നോക്ക് ണ്ട് ന്നാലോ എല്ലാരു വേറെ പോയിൻ ചെയ്ത് മ്മാന്റെട്ത് ഞ ഞാനു മ്മി മാത്രെ ഉണ്ടാവുള്ളൂ.
മം.
അപ്പൊ ഒറ്റക്കല്ലെ എത്ര ആള്ണ്ടായിറ്റും കാര്യല്ല്യ എത്ര മക്കളുണ്ടായിറ്റു.
അതെ.
ആങ്കുട്ടിളൊക്കെ വാണം എട്ത്ത് നിക്കാന്.
ന്റമ്മാക്ക് പതിനെട്ട് കുട്ടിയാളുണ്ട്.
ഏ പതിനെട്ട്.
നോക്കണൊന്നൂല്യ.
പതിനെട്ട്. ആദ്യയിറ്റ് കേക്ക പത്ത് പത്ത് കുടുംബം വല്യ പുള്ളികളാണല്ലേ? ഷാള്ള.
അയിൻ നാലാണും ബാക്കി ഞങ്ങള് ഫുള്ള് പെൺകുട്ട്യോളാണ് നാല് കാക്കാരും ന്റമ്മച്ചി
ഏ അത് ശരി. അപ്പൊ വല്ല്യ തറവാടെക്കാരം വല്ല്യ കുടുംബേക്കാര ല്ലേ അപ്പൊ ങ്ങള്?
ഞങ്ങക്കൊര് ഫങ്ഷന്ണ്ട് അതയിഞ് പൊ ആരു ശണിക്കണ്ട ഞങ്ങളെന്നെ ഞങ്ങളെ മക്കളും മക്കളെ മക്കളും. ന്റെ താത്താരൊക്കെ മക്കളെ കെട്ടിച്ച് ഓൽക്ക് മക്കള് ഇണ്ടായിക്ണ്.
ആ അപ്പൊ മൊത്തം എത്രണ്ടാവും ഏകദേശം ഒരു നൂറ് നൂറ്റയ്മ്പ
ഏ ഞങ്ങള് പേരക്കുട്ടിയാളെന്നെ ന്റപ്പാക്ക് പേര ട്ട്യാളെന്നെ അർവണ്ട് പേരകുട്ട്യാളെ മക്കളെന്നെണ്ട് പതിനഞ്ചെണ്ണം. പിന്നെ ഞങ്ങലൊര് പത്തിര് വ ഞങ്ങളുല്യേ ഇ ആദ്യയിട്ട് കേക്കെകാര ലെ പിന്നെ മൂത്ത താത്താന്റെ മൂത്ത കാക്കാന്റെ. മോള് ഇന്റെ പ്രായണ്ട് മുപ്പത്തജ്ജ്‌ വയസ്സ്.
ഏ അത് ശരി.
അത്രേം വല്ല്യ ഫാമിലിയാണ് ഞങ്ങ അൽഹംദുരില്ല നല്ല സന്തോഷായിട്ട് കളിയും ചിരി ഒക്കെ ആയിട്ട് പോന്ന് ഇപ്പങ്ങള്. ഈ ഒം മുഹറൊമ്പതു പത്തു ലീവായിര്ന്നല്ലോ.
ആ ആ.
ല്ലാ മുക്കുന്നും മൂലേന്നും എല്ലാരിം വിളിച്ചു വെര്ത്തി ഞങ്ങളെല്ലാരും കൂടെ ഒരു രാത്രി എല്ലാരും കൈഞ്ഞു. അ ഇന്നലെ ഞങ്ങള് ഇങ്ങട്ടെന്നെ പോന്നു.
എല്ലാരും കൂടി അപ്പൊ. അവൊ ഇതിനൊക്ക്ല്ലെ സ്ഥല സൗകര്യോ അങ്ങനെക്കെ ണ്ടോ വീട്ടില് ഇത്രീം ആൾക്കാര് കൂടുമ്പോ?
ഇവിടല്ലേ എന്റെ നാലാ മുറ്റത്ത് മുറ്റത്ത് നാലാങ്ങളമാര് വല്യ വീട് കെട്ടീറ്റൊണ്ട്
ആഹ്
നൂറ് തറവാടുകളും ഒണ്ട് പിന്നെ എറങ്ങി കൊറേ കാലത്തിന് ശേഷം കാണുമ്പ നമ്മുക്ക് ഒറക്കൊന്നും വരൂല പറഞ്ഞാലും പറഞ്ഞാലും തീരൂല പ്രത്യേകിച്ച് പെൺകുട്ട്യേള്
ആഹ് കൊറേ കാലത്തിന് ശേഷം അപ്പൊ നിങ്ങള് ഈ വെക്കേഷൻ ലീവ് ഉണ്ടാ വ്മ്പ അങ്ങനെ ഒന്നും പോക്കില്ലാ വീട്ടിക്കൊന്നും
ഞാൻ വിദേശത്താര്ന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ പൊറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ടീച്ചറായിട്ട് പൊറത്ത് വർക്കെയ്യാരുന്നു പത്ത് വർഷായിട്ട് അ ഇല്ല ഞാന് വൺ ഇയർ കൂടുമ്പോ അല്ലെ ടു ഇയർ കൂടു രണ്ട് വർഷം കൂടുമ്പൊക്കെ ആണ് നാട്ട്ക്ക് കേറുന്നത് ഈ നാട്ടില് വരുമ്പം കൂടുതലും എനിക്ക് എന്റെ വീട്ടു പോയി നിക്കാറില്ല ഇക്കാക്കാൻ്റെ വീട്ടില് നിക്കണം ആ ആഹ് അങ്ങനെ തൂളിന്റെ മാമാ മ്മായിമാർക്ക് അവിടെ നിക്കണം എന്നുള്ളതാണ് ചെലപ്പം ഞാൻ മുപ്പത് ദിവസ്ത്ത്നായിരിക്കും വരുന്നുണ്ടാവ അതില് മുപ്പത് ദിവസം ഇവിടെയും പത്ത് ദിവസം അവിടെയും യ്ട്ട് രണ്ട് വീട്ടിലും നിക്കാനാ മഴ നമുക്ക് അമ്മാര് പറയും പോല മോനാണ് അമ്മാര് പറയുന്നതിനനുസരിച്ച് നിക്ക് കാന്നുള്ളതല്ലേ
ആഹ് അത് ശെരിയാണ് എന്നാലും നമ്മള ഉമാ രടുത്തോ നമ്മളെ ഫാമിലീന്റെ അടുത്തൊക്ക ഒന്ന് നിക്കണ്ടേ ഒക്കെ
നിക്കണം ശരിയാണ് പക്ഷെ അമ്മ പറയുമ്പൊ പിന്നെ ഞാൻ മറുത്തൊന്നും പറയലില്ല പോയാല് ഇന്നൊര്‌വ്സം പോരീന്ന് പറഞ്ഞ അമ്മ ഞാൻ വന്നോളാം അത്രയേ ഒള്ളു
ഒത്താ മരുമകൾ
ആഹ് അല്ല ഞമ്മളായിട്ട് ഇന്ക്ക് ഇൻ്റ മനസ് ക്സ് യിൽ പേടി എനിക്ക് പെൺകുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികള്ണ്ട് പക്ഷേന് എന്തില്ലേ നാളെ ഞമ്മളോട് അങ്ങനെ പെരുമാറുവോ എന്നുള്ളൊര് ടെൻഷനക്കെ ആണ് എന്റെ മനസ്സില്
ഏ ആഹ് നമ്മളാ അയിനനുസരിച്ച് അവ് നമ്മളാ എന്താ എടങ്ങേറും അയിനനുസരിച്ചൊക്ക അമ്മുക്ക് നിക്കാം അമ്മള് നിക്കണ്ടേ എങ്ക കുണ്ടിലേ മരിക്കുക രണ്ടിലേ
ആഹ് എനിക്ക് മൂന്നാള് വരാനുണ്ട് അപ്പ എന്റെ കുട്ട്യോളോട് എനിക്ക് മൂന്നാള് വരാനും മൂന്നാള കൊടുക്കാനും ഉണ്ട്. ന്നാലും എനിക്ക് എന്റെ കുട്ട്യോളോട് ഇങ്ങള് എന്താ ഈ ചെയ് ഇല്ലീന്ന് പറയുമ്പോലെ അത് അനുസരിക്കണെന്ന് ഞമ്മള് ഉന്തായിച്ച് യ്യേണ്ട ല്ലങ്കി പയ്ങ്കര ടെൻഷനാ അതൊണ്ട് പിന്നെ ഇനിപ്പം ഉമ്മാ ഞാൻ പോട്ടേന്ന് പിന്നെ എന്തേലും ആശ്യത്തിന് ഉമ്മായെ ഞാനെൻ്റെ പെരേക്കു പോട്ടേന്ന് ചോയിക്കമ്പം പോവണ്ടാന്ന് ഓക്കെ ആയിക്കോട്ടെ പിന്നെ പിറ്റേ വ്സം ഉമ്മ പ പറയുമ്പ ഞാൻ പോകും അ പോലും അതിന്റെ വാപ്പിളിനോടാണെങ്കിലും വാശിടിച്ചു പോവൂന്നും ഇല്ല പെരുന്നാക്കും ഇപ്പ രണ്ട് പെരുന്നാള് കഴിഞ്ഞ് ഞങ്ങള് വന്നിട്ട്. രണ്ട് പെരുന്നാൾക്കും പെരുന്നാളിൻ്റെ രണ്ടിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടാരുന്നു പെരുന്നാള്ല് വീട്ടിക്ക് പോവാൻ ചോദിക്കരുത് പെരുന്നാള് കഴിഞ്ഞിട്ട് മൂന്ന് വ്സം കഴിഞ്ഞിട്ട് പോവൂട്ട്ക്ക് വിട്ടിരുന്നു
ഇമ്മേ അങ്ങനെ ഒക്കെ പറയോ
ആയിക്കോട്ടെ കൊഴപ്പല്ല്യ ഞാൻ അങ്ങനെ നിന്ന് കൊടുത്തു പിന്നെ ചെറിയ പെരുന്നാള് കഴിഞ്ഞു മൂന്ന് വ്‌സം പോയ് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ട്ക്ക് പോയിരുന്നു. ഇപ്പ ഞാന് കുട്ടികളെ സെറ്റിലാക്കാൻ വേണ്ടി വന്നാണ് ഇനിയിപ്പ ഞാൻ രണ്ടു മാസംകൂട കഴിഞ്ഞിട്ടേ പോ ഈ വർഷം സ്കൂൾ പിരിഞ്ഞ് പോണല്ലേ ഇനി അടുത്ത വർഷം ഇപ്പ സ്കൂൾ റ്റൈമി പോണല്ലോ അപ്പം ഞാൻ കൊറച്ച് കൂടെ ഇണ്ടാവും പിന്ന ഞാൻ ഉമ്മാനോ ടോയ്ച്ച് ഞാൻ പോട്ടേന്ന് ചോയിച്ച് ഇക്കാക്കാനോട് ചോയ്ച്ച് ഞാൻ പോട്ടേ പണ്ട് മൂന്ന് ദിവസം പെരുന്നാളും മൂന്ന് ദിവസം കൂടെ കൂടി നാലാം പെരുന്നാള് വരിക്കുകയാണ് ജനം അപ്പോ നിന്റെ ഏട്ടത്തികളും അനിയത്തിയോളക്ക വന്നു പോയിട്ടുണ്ടാവോ എന്നാലും കൂടെ എന്നാലും കൂടെ ഡോറടച്ച് വെക്കും കേറടാ ഇക്കാണെങ്കി ഒന്നും പറയാൻ വെയ്യ നമ്മള് പൊർത്ത് ജീവിക്കുന്നവരാണ് ചെൽപ്പോവടെ പെങ്ങന്മാരൊക്കെ വന്ന്ട്ട് വാണ്ടേരും നമ്മ പോവാന്
ഏ ഇൻക്ക് പിന്നെ അങ്ങനേന്നുല്ലട്ടോ ഇന്റെ ഇമ്മാക്കൂല്ല അങ്ങനൊന്നും ഇന്റെ അമ്മായിമ്മാക്ക് ക്ക് ഞാന് അവിടെല്ല എല്ലാരും വന്ന് എല്ലാരോടും അവിടെ പറഞ്ഞാ കെട്ടിച്ചോലെ ഒന്നും കാത്ത് കാത്തക്കൂലട്ടോ അവ്ടെ ചുറ്റുവട്ടത്ത് ക്കൂടെല്ലോല് എല്ലാരും വന്ന്ട്ട് പോകാൻ പറ്റുള്ളൂന്ന്മ്മാക്ക് ഭയങ്കര നിർബന്ധാ മക്കളെന്നും കാത്ത്ക്കണെന്ന് ഇന്ന് വരായിട്ട് ഇന്റെമ്മ പറഞ്ഞീല്ല എന്താ ഞാനൊരു അസറൊക്കെ ആകുമ്പോ പോകും അല്ലാതെ ഓലൊക്കെപ്പളാ ഇമ്മ പറയും ഓലൊക്കെ എപ്പളാ വെരാര്തീറ്റാ അത് വരെ ജ് ന്ക്കണോ പറിം ഇപ്പോ കഴിഞ്ഞ പെര്ന്നാക്ക് ഞാം പോകാം നേരം വൈകി അഞ്ജ്മണിയൊക്കെ ആയി എല്ലാരും കൂടി വന്നപ്പോ ഉമ്മന്നെ പറഞ് വേം പോയിക്കോ രാത്രിയാവ്ണീന്റെ വേം പൊയ്ക്കോ വേം പൊയ്ക്കോ പറഞ്ഞാണ്ട് ഇന്നെ പർഞ്ഞയ്ച്ച്ക്കാ
താ വാ അങ്ങനെ നിധി കിട്ട്യേത് ഇങ്ങളെ ബാഗ്യാ ഹ് ഹ്
ഇന്നാലും ഈയൊര് വാശ്യക്കെ ഞങ്ങളെടീലുണ്ടാവല്ണ്ടെട്ക്ക് ഇന്നാലും ഇങ്ങൻത്തെ കാര്യത്തിലൊക്കെ ഓരോ എണക്കോം പെണക്കോ അങ്ങനൊക്കെണ്ടാവല്ണ്ട് ന്നാലും ഇന്നാലും ഇങ്ങൻത്തെ കാര്യത്തിലൊക്കെ ഉഷാറാ അതേമാരിക്കെ ട്രിപ്പ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ അ ലുണ്ടാവും നങ്ങള് പറയുമ്പോ ആദ്യ ക്കൊന്ന് ഞാൻ വരുന്നില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു വാശി പിടിച്ചു എന്നാലും മക്കളെ സന്തോഷത്തിന് അങ്ങോട്ട് നിന്ന് വരും പിന്നെ മ്മാക്ക് ഇമ്മ വരുന്നീന്റെ മുന്നേ ഇമ്മാക്ക് ഉള്ള നിബന്ധന എന്ന് പറഞ്ഞാല് എനിക്ക് എല്ലാവർത്തും കല അ വാർഡ് നിസ്കരിക്കാൻ കിട്ടണം എല്ലാവാരും നിസ്കരിച്ച ചമാണമാനൊപ്പ നിന്നല്ല അത്രേ ഉള്ളൂ ഉമ്മാക്ക് ട്രിപ്പ്‌ ഒക്കെ പോകുമ്പോ അല്ലാതെ ഒന്നുല്ല ഇപ്രാവശം കഴിഞ്ഞ പ്രാവശം എല്ലാവരും എന്താണ് ഉണ്ടായിരുന്ന് ഞങ്ങളിങ്ങനെ ട്രിപ്പ് ഒക്കെ പോ പോയി വന്ന് വന്നിട്ട് ഉമ്മ പറയണ്ട്‌ എന്താ അറിയില്ല ഭയങ്കര ഒരു റാഹത്ത് ഭയങ്കര സന്തോഷം ഈ ട്രിപ്പൊക്കെ പോയി എന്താ പോന്നൊക്കെ പറയണ്ട്
അത് ശെരി മാഷാ അല്ലാഹ് അങ്ങനെയൊക്കെ നൂറെണ്ണത്തില് പത്തെണ്ണത്തിനെ അങ്ങനെ കിട്ടുള്ളു മാഷാ അല്ലാഹ് ങ്ങള് ഭാഗ്യം ചെയ്താണ്
ഏ പക്ഷേ അല്ലാഹ് അങ്ങനെ കിട്ടിയങ്ക ഇനി എന്നും അങ്ങനെ ആവട്ടെ ന്നും അങ്ങനെ നിലനിൽകട്ടെ
സന്തോഷം ന്നും നിലനിൽക്ക ക്ക് ന്ന് പറഞ്ഞാല് നമുക്ക് മറുത്തു വാക്കുകൾ ഇല്ല ഈ പറഞ്ഞിട്ടുണ്ട പിന്നെ ഓൾ വായ തുറ ന്നൊ അതൊക്കെയാണോ അപ്പം പിന്നെ നമ്മൾ ആ പരിപാടിക്ക് നിക്കലില്ല അ നഞമ്മള നമ്മള സമാധാനം
ക്ക് എനിക്ക് മനസ്സിൽ എന്തണ്ട്ന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ ആദ്യ ഒന്നും അങ്ങനല്ലേനി ഞാൻ ആദ്യമൊക്കെ മനസ്സിലാക്ക അങ്ങനെ വെക്കും ന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ പോവ പോകെ റഞ ഒരു ഇനിക്കരു കുട്ടി ഒക്കെ ആയ ദേഷ്യം എനിക്ക് എന്ത് പറ്റാത്തണ്ടെന്നണ്ടെ ഞാൻ അപ്പൊ തുറന്ന് പറയും ഉമ്മാനോടാണുന്നുണ്ടെങ്കിലോ നല്ല രീതിക്ക്ന്നെ അപ്പങ്ങനെ തൊറ്ന്ന് പറിം അപ്പൊ അവ്ടെ എന്തെങ്കിലുണ്ട്ന്ന്ണ്ടെങ്കി അത് അവ്ടെ തീരും പിന്നെക്ക് മൻസ്സിലൊന്നുണ്ടാവൂല ആരെ മൻസ്സിലും
ഞമ്മക്കൊന്നും അങ്ങനെ പറയാള്ള റൂളില്ല എന്തെങ്കിലും പറഞ്ഞിട്ട്ണ്ടെങ്കി അത് പെങ്ങമ്മാരെ ചെവിട്ടിലെത്തും. അതുംതന്നെ നമ്മളൊന്നും അങ്ങൻത്തെ വർത്താനങ്ങള് പറയാൻ പോവലില്യ എന്ത്‌ പറഞ്ഞാലും എന്ത് ഉള്ളിലവടെ ഒത്ക്കി പിടിക്കും ആരോടും പറീല പിന്നും കൊറേക്കെ വല്ലാതെ സങ്കടം വെരുമ്പാെ ജ്യേഷഠത്തിക്ക് വ്ളി ജ്യേഷ്ഠത്യാളോട് വിളിച്ചിട്ട് പറയും ഗ്രൂപ്പ് കോൾ ചെയ്ത്ങ്ങാണ്ട് ഇങ്ങനെങ്ങനെ ഇണ്ടയ്ക്ക്ണ് താത്താരെ ന്ന് പറയും അപ്പോലെ ഭാത്ത്ന്ന് അത് സാരല്ലെടീ ക്ഷമിച്ചാളേ ഞമ്മളെ മക്ക വാണ്ടീട്ടെല്ലേ ഞമ്മളെ ജീവിതല്ലേ ഞമ്മളെ കെട്ടിച്ച് വിട്ടപ്പാനീം ഇമ്മാനീം ഒക്കൊന്ന് ആലോയ്ച്ച് അങ്ങനൊക്കെ പറയ്മ്പോ അൽഹംദുലില്ലാഹ് സന്തോഷട്ടോ അങ്ങനെങ്ങ് പോകും
ആ അത് ശരി
അങ്ങനെയൊക്കെപ്പാടെ
അങ്ങനെയൊക്കെണ് കാര്യങ്ങൾ
അങ്ങനെക്കെണ് കാര്യങ്ങൾ ഇന്നാലും അല്ഹംദുലില്ലാഹ് നീണ്ട പതിനെട്ട് വർഷായി സന്തോഷവും സമാധാനും ദുഃഖങ്ങളും ഉം ദുഃഖങ്ങളും വേദനകളും ഒക്കെ നെറഞ്ഞ പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടി
ആ അതുവെ
തന്നതിനും തടഞ്ഞതിനും ഒക്കെ പടച്ചോനോട് ശുക്ര് ചെയ്ത് ജീവച്ചത് അങ്ങനെ തീരുന്നു
ആ അതെ അങ്ങനെ ജീവിച്ച് പോവാ ഇനിയൊക്കെ എത്ര കാലം ഇണ്ടാവാവോ നമ്മളൊക്കെ
നമ്മക്കൊന്നും വല്ലാതെ അയസുണ്ടാവൂലാ നമ്മളെ മുൻഗാമേളെ മായിരൊന്നും ഞമ്മക്ക് എന്തായാലും ഇണ്ടാവൂലാ
ആ ആ അത് ശെരി ഇപ്പ തന്നെ ഞാനൊക്കെ എന്താ കുമ്പ് ഇടുമ്പോത്തിന് ഒന്ന് പ്രസവിച്ചിട്ടൊള്ളു കുമ്പ് ഇടുമ്പോത്തിന് നീരുമ്പോത്തിന് ഈ പണ്ടത്തെ അറുപത് എഴുപത് വയസായെ ആ ഇളിച്ചാട്ടി കാണ്ടെയ്ക്കാരം നീ ട്ട് ഇന്റെ അമ്മായിമ്മ പറിം ചെയ്യും ഇന്റെ മരൊക്കൊക്ക് ഒന്നും ഇന്നോളം വെജ്ജല്ലോന്ന് പറിം
അയ് എന്തിര് വേതനെണ് എന്താറിയോ കുമ്പ്ട്ട് ഇങ്ങട്ട് നീരുമ്പോ അതേമാതിര്ക്ക് ഇൻക്ക് കൈപ്പല വേദന ഒരു പാത്രം ഒന്ന് മര്യ യ്ക്ക് കമ്പിച്ചണ്ടി ഇട്ട് ഒരക്കാൻ കയ്യൂലാ ആ സമയം പോയത് അറിഞ്ഞിലാ ഇന്നാ ശരി ആ ഇന്നാ ശരി ശരി